ഹലോ ആഹ് കേൾക്കാം
ഉം
എന്തൊക്കെയ്ണ്ട് വിശേഷങ്ങൾ
സുഗാണ്
സുഖാണ് രാത്രിത്തെ ജോലിയൊക്കെ ഒഴിഞ്ഞോ
രാത്രി പ്രത്യേച്ച് ജോലിയൊന്നൂല്ല
ഒറ്റയ്ത് വെപ്പാണാ
ഏഹ്
ഒറ്റ നേരത്തെ ഫുഡ്ഡ് ഒണ്ടാക്കലാണോ
ആഹ്
അപ്പനാ നൈറ്റ് പിന്നെ കൊഴപ്പ്ല്ലല്ലോ
നൈറ്റ് പിന്നനെ ഫു ഫുഡ്ഡ് വേണന്നില്ല ഫുഡ്ഡ് കയ്ക്കാറില്ല
അല്ല കൂടുതലും പേരെ രാത്രിലിപ്പ ഗോതമ്പ് ഭക്ഷണങ്ങളാൺ വല്ലതും കഴിക്കുന്നത് അതിനെപറ്റി എന്ത് പറയ്ന്ന്
ഇവിടെ അങ്ങനെയൊന്നുല്ല ഇവിടെ പൊതുവെയാരും രാത്രി ചോറുണ്ണാറില്ല അപ്പ്ന്നെ ആഹ് ഒണ്ടാക്കൂല
ഒണ്ടാക്കൂലല്ലേ
ഉം അവിടെക്കെങ്ങനെയാ
ഇവിടാ ഇവിട്ത്തെ അച്ഛനു അമ്മയും രാത്രി ചോറ് കഴികത്തില്ല വേറെന്തെങ്കിലും പിന്നെ ചേട്ടന് ചപ്പാത്തിയൊക്കെ ചുട്ട് കൊടുത്താ കഴിക്കും
ആഹ് ആഹ്
അതുകൊണ്ടിട്ട് അങ്ങനെ ചോറ്
ആഹ്
ഞങ്ങൾ ഞാനും പിള്ളേരൊക്കെ ചോറ് കഴിക്കും പിന്നെ അച്ഛനും അമ്മയും ഓട്ച്ചു അതിതൊക്കെ കാച്ചികുടിക്കും ഇപ്പൊ കൂടുതലും അങ്ങനൊണല്ലോ ഗോതമ്പ് ചപ്പാത്തി
ആഹ് ചെലോർത്തൊക്കെങ്ങനെണ്
ആഹ് പ്രത്യേകിച്ച് മഴ ടൈമിലൊക്കെ ചൂട് ഭ ഭക്ഷണങ്ങളാണല്ലോ രാത്രി എല്ലാവരും കഴിക്കാറ്
ഇവിടെന്നെ ഇമ്മ മാത്രമേ ചോറുന്നുള്ളു ഞങ്ങളൊന്നും കഴിക്കൂല പിന്നെ അയന്നെ മതി
മതിയല്ലേ
ആഹ്
ഈ ചോറായാലും ഗോതമ്പാലും ഒരേ ഇതല്ലേകിട്ടുന്നത്.
ആണ് ഒരെകുതെന്നെയാണ്.
അതില് പ്രത്യേകിച് മാറ്റങ്ങളൊന്നുല്ല തോന്നു പിന്നെ എന്ത്ഉദ്ദേശി ഇച്ചാണീ ചപ്പാത്തിഒര് ചോറ്മാറ്റി ചപ്പാത്തികഴ്ക്കുന്നത് മനസ്സിലാവുന്നില്ല.
അത് പോ ഓൽക്കെന്നെഅറിയുള്ളൂ.
അതാ എന്നിട്ട് പറയും ചോറ് കഴിക്കുന്നതിനേക്കാൾ നല്ലതാ ചപ്പാത്തി മാത്രം കഴിക്കുന്നേന്ന് രണ്ടും കണക്കല്ലേ?
രണ്ടുംകാണക്കെന്നെയാണ്.
പിന്നെ പിള്ളാരൊക്കെ
പിള്ളേരൊന്നുല്ല.
ഇല്ലല്ലേ?
ഉം മേരിഡ് കഴ്ഞ്ഞിട്ട് വൺ ഇയർ ആവ്ന്നൊള്ളു.
ആഹ് അപ്പൊ കുഞ്ഞുങ്ങള് വന്ന് കഴിയുമ്പോ അവിടുത്തെഅംഗവും തുടങ്ങികൊള്ളും.
ടൈമ് ഇണ്ടല്ലോ?
അതാ ഈ ടൈമ് ഈസമയത്തൊക്കെ കൊച്ചുങ്ങളുള്ള വീ ട്ട് ഭയങ്കര ബെഹളയിരിക്കും അങ്ങോട്ട് ട്ട് ഇങ്ങോട്ടോട്ടം വിളിബെഹളം. ചേട്ടെൻ ഉണ്ടോ വേറെ ആരെങ്കിൽ വീട്ട അച്ഛനമ്മയുംഉണ്ട് ചേട്ടൻ പുറത്തോട്ട്പോയി. അവിടെല്ലാരും ഉണ്ടോ മക്കൾ ഹോം വർക്ക് ചെയ്യുന്നു. എല്ലാരും
ഉം എത്രമക്കളാ?
രണ്ട്പേര്.
ഉം എത്രിലാ പഠിക്ക്ണേ?
ഒരാള് യു കെ ജി ഒരാള് ഫോർത്ത് സ്റ്റാൻഡേർഡ്.
ആഹ്
പിന്ന്
അങ്ങനെ രാത്രിയത്രേ ജോലിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുവാഅലേ?
ഉം അത്ര പ്രത്യേകിച്ച് പണിഒന്നുല്ല ഫ്രീയാണ്.
രാവിലെ എത്രമണിവെരെകാണും.
രാവ് അങ്ങനെയൊന്നുല്ല അങ്ങനെ ഇവടെന്റെ വീട്ടിലായതോണ്ട് അങ്ങനെ തട്ടിമുട്ടിഅങ്ങനെ, അങ്ങനെ
എഹ് ചേട്ടെന്റെ വീട്ടിലാണോസ്വന്തം വീട്ടിലാണോ?
ഇപ്പോ സ്വന്തംവീട്ടിലാണ്.
സ്വന്തം വീട്
സ്വന്തംവീട്ടിന്നാമ്പോ പിന്നെങ്ങനെ
ആ സ്വന്തം വീട്ടിലാമ്പോ നോ പ്രോബ്ലം
അവ്ടാമ്പോ വേം നേർത്തെ കജ്ജും പത്തണി ആവുമ്പോ തന്നെ
അതാ കല്യാണം കയിച് വിടുന്ന വീടുകളിൽ നമുക്ക് ഒന്ന് കിടക്കണമെങ്കിലിലും ഇരിക്കണമെങ്കിലും എല്ലാം
ആഹ് അപ്പൊ പിന്നെ പെട്ടെന്ന് പണികയ്യും പത്തണിയുമ്പത്തൊക്കെ കയ്യും ഇവടെ അങ്ങനെ ആക്കംമ്പോലെ സൊയ്ല ഇല്ലല്ലോ
അത്‌ ശെരിയ ന്നമുക്കൊന്ന് കിടക്കണമെങ്കിലോ ജോലിതീർക്കണമെങ്കിലോ ബാക്കിയുള്ളവര് എന്ത്‌പറയും എങ്ങനെ നോക്കും എന്നൊക്കെ ചിന്തിച്ച് വേണം എല്ലാം ചെയ്യാൻ സ്വന്തംവീ ട്ടിലാമ്പോ പിന്നെ കൊഴപ്പല്ല അമ്മ എന്ത് പറഞ്ഞാലും ന്നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല
ഇല്ലാഹ്
അത്കൊണ്ട് നമ്മള് അത് ന്നോക്കാറുല്ല
ആഹ് എന്തേ പഠിക്ക്ണ്ടോ എന്തേ ജോലി ചെയ്യ്ണ്ടോ
ജോലി ഉണ്ടായിര്ന്ന് ഇപ്പൊ പോന്നില്ല ഒന്നിനും
എന്തിന് പോയിനെ
ഒരു ഹോസ്പിറ്റല അഡ്മിസ്ട്രേഷനായിരുന്നു പഠിച്ചു പഠിച്ച ത് ഇന്ന് ജോലി നോക്കുന്നല്ലേ
ഇല്ല ഇപ്പൊന്നും നോക്ക്ന്ല്ല
ഇക്കാലത്ത് ജോലി ഇക്കാലത്ത് ജോലി അത്യന്താപേക്ഷിതമാണ്
ആണ്
ജോലി ഇല്ലെങ്കിൽ സ്റ്റോപാക്കിന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ വരുമ്പഴത്തേക്കെ കുറേ ആ കൊറേ ഒരു എടവേള വേണ്ടിവരും
ആഹ്‌
ഇവര് ഒരുവിധമായി രണ്ടോ ചൂന്നോ സ്കൂളിലൊക്കെ സെറ്റായി കഴിയുമ്പഴത്തേക്കും പിന്നെ നമുക്ക് ടൈം അറിയാമല്ലോ ഇന്ന ടൈമിൽ പോയി ഇന്ന ടൈമിൽ വരുമെന്ന് അപ്പൊ അതൊക്കെ അതൊക്ക മാനേജ് ചെയ്ത് പിന്നെ ഒരു ജോലിക്ക് ശ്രമിക്കാം അതാ കുഞ്ഞുങ്ങള് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മള് നല്ലൊരു ജോലി കണ്ടുപിടിച്ച് കൊറേ ഏൺ ചെയ്താ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും ഈ പിള്ളാരൊക്കെ വന്ന് കഴി അതാ പിള്ളേരൊക്കെ വന്ന് കഴിഞ്ഞ് നമുക്ക്
സ്കൂൾണ്ടായ പിന്നെ കണക്കാന്
അതാ പിള്ളാരൊക്കെ ആയിക്കഴിഞ്ഞ് നമുക്ക് ഒന്നും പറഞ്ഞിട്ടും ഇതില്ല
ആഹ്‌
അതുങ്ങളെ നോക്കാൻ വേറൊരു സമയം നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ പിന്നെ ജോലിക്കാര്യം അതിന്റെ പുറകെ നമുക്ക് നടക്കാനേ കഴിയും
രണ്ടുംപാടെ ടാസ്ക് ആണ്
ഉറപ്പായിട്ടും അവിടുത്തെ ജോലിയിലെ ബുദ്ധിമുട്ടെല്ലാം കഴിഞ്ഞിട്ട് വീട്ട് വരുമ്പോ ആ അപ്പറത്ത ബുദ്ധിമുട്ടാ വീട്ടിൽ പറത്തെ ജോലി പിള്ളാര്ടെ നോക്ക ക്കും എല്ലാം കൂടാകുമ്പോഴത്തേക്കും നമുക്ക് വട്ടാവും
നോക്ക്ണോരും ഉണ്ട് അങ്ങനെ
ആഹ്‌ അങ്ങനെ നോക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് കൂടെ വേറെ ആൾക്കാരും കൂടെ കാണും സപ്പോർട്ട് ആയിട്ടെ പിള്ളാരെ നോക്കാന് സപ്പോർട്ട് ആയിട്ട് വേറള്ള ആൾക്കാാര് കാണും
ആഹ
അത് അപ്പൊ പിന്നെ കൊഴപ്പമില്ല പിള്ളേരെ നോക്കാന് നമുക്ക് നല്ലൊരു കയ്യ് ഉള്ളപ്പഴത്തേക്ക് നമുക്ക് കുഞ്ഞുങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിട്ട് പോവുകയും വരേം ചെയ്യാ അല്ലാത്ത പക്ഷം നമുക്ക് പോകാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എന്തെങ്കലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുങ്ങള് പഠ ഏറ്റവും കൂടുതൽ പ്രശത്തിലാവുന്നതാ പഠിത്തം ഇപ്പൊ നമ്മളൊ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വന്ന് പിന്നെയും ചെയ്യേണ്ടി വരും അപ്പൊ എന്നെ അയാളായിട്ട് പഠിക്കാനിരിക്കുന്ന ടൈം പോലും നമുക്ക് കിട്ടാതെയായി പ്പോവും
ആഹ്
അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്
ബുദ്ധിമുട്ടുകളാണ് അങ്ങനെ രണ്ടും പാടെ
ആഹ്
ഫുഡ്കെ കഴിക്കാനായോന്ന്ട്ട്
ഇത് ഇനി ഒരു എ എട്ട് മണി എഴിയുമ്പോഴത്തേക്കും രണ്ട്പെർക്കും കൊടുക്കും കൊടുത്ത് ഒമ്പത് മണിയ ആകുമ്പോഴത്തേക്കും റൂമി കയറ്റി ങ്ങ് കിടത്തും
ആഹ്
കാരണം എട്ട് മണിയാവുമ്പോഴത്തേക്കും വണ്ടി ബസ്സ് വരും രാവിലെ അപ്പൊ അത്രയും നേരം ഉറങ്ങിയില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടല്ലെ
ബുദ്ധിമുട്ടാ
അതുകൊണ്ടിട്ട് നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് നേരത്തെ ഇ ഇവിടെ അവര് ഉറങ്ങത്തൊന്നുംല്ല അവര് കിടക്ക തെള്ളു
ആഹ്
കിടന്ന്കിടന്ന് കടന്ന് സാവധാനങ്ങ് ഉറങ്ങും ഇല്ലെങ്കിൽ നമ്മള് പിടിച്ചച്ച് കിടത്തില്ലെങ്കിൽ അവര് പത്രണ്ട് മണിവരും അവിടെ ഇവിടെയും കറങ്ങി ചുറ്റിയൊക്കെ നടക്കും
എന്താ ഫോൺല് കളിച്ചിരിക്കാരോ
അല്ലാതുള്ള കളിപാഠങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ തൊട്ടും പിടിച്ചും ഒക്കെ നടക്കും
ആഹ് ആഹ്
അതുകൊണ്ട് നേരത്തെ ഫുഡ് കൊടുത്തിട്ട്
ആഹ്
കൊറി നേരത്തെ കിടത്തി ഒറക്കും അവിടെ ന്നെരതന്നെ ഫുഡ് കഴിക്കുന്നെ
എങ്ങനെയാ
ഇരത്തെ അല്ലേ ഫുഡ് കഴിക്കുന്ന
നേരത്തെ അങ്ങനെയൊന്നുല്ല ആ അവനാന് തോന്നും മ്പോങ്ങന തുന്നും
രാത്രി എട്ട് മണിക്ക് മുമ്പോ ഫുഡ് കഴിക്കണന്നാ
അവിടന്നൊക്കെ നേരത്തെ കഴിക്കും ഇബടെ പിന്നെ അങ്ങനെയോന്നുല്ല
എന്നാലേ നമുക്ക് ദഹിച്ച് നല്ല രീതി ഉറക്കം കിട്ടത്തൊള്ളൂ
ഉം അത് ശരിയാ
അതുകൊണ്ട് രാത്രിതെ ഫുഡ്‌ ഇവടെ നേരതെ എല്ലാർക്കും ഞാൻ കൊടുക്കും
ആഹ് രാത്രി നേരത്തെ കഴിക്കണാണ് നേരത്തെ
ബാക്കിയുള്ളവരൊക്കെ ഒമ്പത് പത്തുമണി ആവും
ആ ഇവിടെ എങ്ങനെ ന്നെയാണ് ഒക്കെ ഒമ്പണി ഒമ്പതര
ആ ഒരു ടൈം ആവുല്ലെ
ഉം ഇമ്മ ചെലപ്പൊ പ്പ ന്നെരത്തെന്നും ഞങ്ങള് പിന്നെ ങ്ങനെ
അ
വേറെ എന്തെലൊക്ക ആയിറ്റ് തിന്ന്ങ്ങനെ കടക്കും
ഫുഡിന് മുമ്പ് അല്ലേ
ഏഹ്
ഫുഡ് രാത്രിത്തെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ എന്തെലും ഒക്കെ കോറിച്ച് കോറിച്ച് കിടക്കുമ്പോ വിശപ്പ് അിറിയത്തില്ല
അല്ല രാത്രി ചോറൊണുല്ല വേറെ എന്തെങ്കിലും ഫൂഡ്സോ ഐറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്ന് കേടക്കും
കേടക്കും ഡയറ്റാണോ
ഡയറ്റ് അങ്ങനെയൊന്നുല്ല
പക്ഷേ ഇച്ചിരി ചോറ് കഴിച്ചില്ലെങ്ക ഒരു ബുദ്ധിമുട്ടില്ലേ
ബുദ്ധിമുട്ടൊന്നും ഇല്ല എനിക്ക് ശീല അയക്കണ് അവിടുന്ന് ഫുഡ് കഴിക്കും ചോറൊന്നും
അതെ നമ്മള് നിന്റെ ഈ ചോറ് ചോറ് കഴിച്ച കഴിച്ചാണ് തോന്നുന്നത്
ഉം
നമുക്ക് രാത്രി ഒത്തിരി വേണ്ട ഒരിച്ചിരിെങ്കിലും കഴിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും
അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല
ആഹ്
എനിക്ക് പിന്നെ മറ്റേ ഇങ്ങനെ അത് മറ്റേ ഇതല്ലംണ്ട് മറ്റേ നമ്മളെ പിരീഡ്സ് കറക്റ്റ് ആവാത്തോണ്ടേ പി സിയോഡിയം
ആഹ് അപ്പം അരി ഭക്ഷണം അങ്ങനെ കോറക്കണം
അത് ശരി ആഹ് അല്ല അങ്ങനക്കെ ഉണ്ടെങ്കീട്ട് അതൊക്കെ കോറച്ച് ഡയറ്റ് ക്കെ ചെയ്യുന്നത് നല്ലതായിരി
അതോ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ അരിഭക്ഷണം കൊറക്കലാണ് അവിടെന്ന് ഉം അവിടന്ന ഉണ്ടാവൊന്നും കയിച്ചുല്ലലോ
അല്ല അത് ശരിയാവത്തില്ല അപ്പൊ പിന്നെ അത് പറച്ചിലാവും അത് അങ്ങനെ ചെയ്യുന്നില്ല ഇത് ഇങ്ങനെ ചെയ്യുന്നില്ല നമ്മടെ വീടാവും പിന്ന നമ്മൾ അറിയാവുന്ന ആൾക്കാരില്ലേ അതുകൊണ്ടിട്ട് പ്രശ്നം ഉണ്ടാവില്ല
ആഹ്
അതെ എത്ര നാളായിത് തുടങ്ങിയിട്ട് പി സി യോടി
തോടങ്ങിട്ട് ഇപ്പൊ കൊറേ ആയിക്കണ്
ആണല്ലേ
ആഹ് അങ്ങനെ